ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ
ഇപ്പള കേട്ടത് കൊറേ നേരമായില്ആലോ ആഹ് കേക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേൾക്കണ്ട്
ആഹ് ആഹ് എന്തൊകെ ഒക്കെ വിശേഷം
ആഹ്
ഹലോ ആഹ് റേഞ്ച് ഇല്ല തോന്ന്ണു റേഞ്ച്ല്ല അടത്തേക്ക് രികു
ശേഷം
റേഞ്ച് ഇല്ലായിടത്ത് ഒന്ന് ഇരിക്കുവ ശരിക്കും കേൾക്കണില്ല
കുറവാ
ഉം ഉം ആഹ് ഇപ്പൊ കേക്കണ്ട് എന്തൊക്കെയാണ് വിശേഷം ആന് കേക്കണില്ലേ ഇങ്ങാക്ക് കേക്കില്ലേ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ് ആഹ്
ശേഷം ഉം പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് പണിക്കെ കഴിഞ്ഞു ഇനി തൊടക്കാൻ കൂടിണ്ട്
ആഹ് എന്റെ പണി കഴിഞ്ഞു
ആഹ് എന്തൊക്കെ കറിക്കെന്താ
കറി സാമ്പാർ
ആഹ് സാമ്പാറെങ്ങനെ തേങ്ങ അരച്ചണ വേക്കല്
അല്ല അല്ല മുതായിട്ട് തന്നെ വെക്കണ പോലെ തന്നെയാണ് തേങ്ങ അരച്ചെവിടെ ഇഷ് ഇഷ്ടല്ല
ആഹ് ആഹ്
സാധാരണ രീതിയിൽ തന്നെയാണ് അവിടെ എന്താണ് സ്പെഷ്യലെന്നും
സ്പെഷ്യലൊന്നുല്ല കുമ്പളങ്ങ കറിയുണ്ട് പിന്നെ മീനാണ്
ആഹ് മക്കളൊക്കെ
ഉമ് മക്കള് മൂന്നാളുണ്ട് മൂന്നാളുണ്ട് ഇന്ന് സ്കൂൾ പോയി മൂന്നാളും പോയി
അതെല്ലേ ആഹ് എത്രല്ലോ എത്രല്ലോക്കെ പഠിക്കണ് ആ ഇവിടിണ്ട്
ആഹ് ആഹ് സ്കൂളി പോണ ആൾക്കാരാ
ആ മൂന്നു പേര് സ്കൂള് പോണ്ട് ഒരാള് ചെറുതാണ് രണ്ടു വയസ്സ് ആവുണു
ആഹ് എന്റെ വല്യാആള് പത്തിലാണ്
അതെല്ലേ ആഹ് എന്റെ മൂത്തത് അതെല്ലേ എൻ്റെ മൂത്തത് നാലില്
ആഹ് ആഹ്
ആഹ് രണ്ടാമത്തത് രണ്ടില് അതെല്ലേ ആഹ് മൂത്തതെന്തു കുട്ടിയാ
ഓള് പെണ്ണ് പിന്നെ ബാക്കി രണ്ടാളും ആണ്
ആഹ് ഉമ് മ്
ഒരു ചോറൊക്കെ കൊണ്ടോകുലേ സ്കൂളിപോകുമ്പോ ചോറ് കൊുണ്ടോക്കും ഉമ് ഉമ് എന്താ കൂട്ടാൻ ഒക്കെ കൊടുത്തയക്കല്
കറി ഇവരുടെ സ്കൂളില് നോൺവെജ് പാടില്ല വെജിറ്റബിൾസ് മാത്രെ പാടുള്ളൂ ആഹ് അപ്പ ഇന്നിപ്പോ ബീട്രൂട്ട് ഉമ് ബീട്രൂ ട്ട് തോരൻ
ആ അങ്ങനത്തെ കഴിക്കൂലേ പച്ചക്കറിയൊക്കെ
പച്ച ഇല്ല പച്ചക്കറി കഴിക്കില്ല പക്ഷെ നിവർത്തിയില്ലല്ലോ ഇത് കൊണ്ട് മറ്റെതൊന്നും കൊണ്ടൊവാൻ പാടില്ല അപ്പൊ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ് ചെയ്യും തിരിച്ചു വരുമ്പോ അങ്ങനെ തന്നെ ഇണ്ടാവും കൊറച്ചൊക്കെ കഴിക്കും കൊറെയൊക്കെ ഇങ്ങട് കൊണ്ടുവരും
ഫ്രൈ ആക്കിയ ഒന്നും കൊടുക്കെണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല
ഉമ്
ഉമ് പപ്പടവൊണ്ട് പല്ലാണ്ട് വേറൊന്നും പാടില്ല അവർക്ക്
ആഹ് കിഴങ്ങ് അങ്ങനത്തൊന്നും പറ്റൂല സോയാബീൻ
ആഹ് സോ സോയാബീ ഇടക്ക് കൊടുക്കാറുണ്ട് സോയാബീൻ ഫ്രൈ എടക്ക് കൊടുക്കാറു പക്ഷെ എപ്പോഴാകുമ്പോ മട്ടി പോപുല്ലെ മടു- തോല് മ് അങ്ങനെ
ഉമ് ഇംഗ്ലീഷ് മീഡിയണോ ഗവൺമെന്റ് സ്കൂളൽ ആണ്
ആഹ്
ഇവിടെ ഞാനും മക്കള് ഒള്ളു
ഉള്ളു ആഹ
ഗൾഫിലാണ്
അതെല്ലേ ആ ആഹ് വേറെ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങ ആ ഇവിടെയണ്ട് ഇവിടെുണ്ട് ആഹ
ഇവിടെ എന്താ വർക്ക് ചെയ്യണ്
ദേ ഇവിടെ വണ്ടി ഓടിക്കയാണ് നമ്മുടെ യൂബർുണ്ടല്ലോ ടാക്സി ഊബർ ഉ
ഇിട്ട് ട്രിപ്പൊക്കെ പോവലുണ്ടോ വെക്കേഷനിൽ പോയിക്കൂല്ലേ
ആ ഇതില് ഏ ആ വെക്കേഷൽ പോ പൊ പൊതുവെ കുറവാണ്
ആഹ
പോയാലും എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ
പിന്നെ ഹസ്ബൻഡും ഇഷ്ടല്ലേ യാത്ര ചെയ്യാന ഇഷ്ടല്ലേ
ഇഷ്ടാണ് ഇഷ്ടമല്ലാറ്റല്ലാ പിന്നെ ഇവര കൊണ്ട് അങ്ങനെ പോൂക്ക് കുറവാണ് ഇടക്കൊക്കെ പോകും അങ്ങനെ തീരെ പോകമായികല്ല വെക്കേഷനി പറഞ്ഞ പോലെ രണ്ട സ്ഥലത്ത് പോയിരരുന്നു ഉം ഇനി പോ ആാണ് മകേഷ്ന ഉ പോ ഉ ഞങ്ങള് മൂന്നാറാണ് പോയത്
ആ എങ്ങനെ ഫാമിലി ഫുള്ളായിട്ടാണോ പോയി
ആ വണ്ടില്ല പിന്നെരു ഞങ്ങടെ ഒരു മാ മാമാടെ മോനും അവരുടെ ഫാമിലി ഉണ്ടാർന്നു അങ്ങനെ രണ്ട് കൂട്ടര കൂടിയാണ് പോയത് ഉ ഹം
ആ അവിടെ സ്റ്റേ ഇതോ
ഇല്ലില്ല സ്റ്റേ ചെയ്തില്ല പോയി പോന്ന് ഉം പോയി അജച്ച് പോയിട്ടാണ് ഫുഡൊക്കെ പുറത്തുന്ന് തന്നെ ഹോട്ടലന്നക്ക കഴിിച്ചു ഉ ങ്ങള്ൾ പോയില്ലേ
ഞമ്മള് പ്രാവശ്യം തയിക്കണ മൂന്നാറ് നമ്മള് ബസ് എടുത്തിട്ട് ത്ത് കുറ ആള് പോയി ഇരുപ
ആഹ എല്ല കൊറേ ആഹ ആഹ
ഉ ഞമ്മള് ഫുഡ് ഉണ്ടാക്കി ആ ഫുഡ് ഉണ്ടാക്കി കൊണ്ട പോവാ ചെയ്ത്
കൊണ്ടുപോയി ആഹ
രാത്രി മാത്രം പൊറത്ത് കയിച്ചിട്ടോളോ
ആഹ ഓക്കെ
അങ്ങനെ പോകുമ്പോ നല്ല രസ എല്ലാരക്കും
അതെ അതെ ആ ഒച്ചക്ക് പോകുമ്പോം മം ഇതില്ല എല്ലാരും കൂടി പോകുമ്പോളാണ് നല്ല രസം
പാട്ടും ഡാൻസൊക്കെ ക
ആഹ അതെ അപ്പൊ പിള്ളേർക്കും അടിച്ചുപൊളിക്ക
ആഹ ഓൽക്കും കമ്പനിക്കും വേറെ മക്കൾ ഇണ്ടാവും ചെയ്യും
അതെ ഉം
പിന്നെ അങ്ങനെ പോകുമ്പോ നമുക്ക് അധികം ക്യാഷിന് ചെലവില്ലേ ഒരാ ആയിരം അങ്ങനെയൊക്കെ വരരുന്നുള്ളൂ
അതെ അതെ ഉ
നമ്മള് സ്വന്തം റിസ്ക് പോകുമ്പോ നമുക്ക് ഒന്നും കൂടി ക്യാഷന്നല്ലേ ആ പിന്നെ ഫുഡൊക്കെ പൊറത്തുന്ന് കയിക്കുമ്പോ നല്ലരു പൈസ വാണ്ട്യരും
ആഹ
അങ്ങനെ നമ്മള് പോക്ക് കൊറവാ നമ്മള് പോവാ ണെങ്കി എല്ലാരും കൂടെ പോവും
ഉം
ങ്ങള് ഊട്ടി പോയതാ അങ്ങനെ
ആ അതെ അതെ ഉം മയേ ണ്ടോ അവടെ
ഇല്ല ഇന്നൊരു വെയില് കാണാണ്ട് ഇന്ന് ന്നലെ വരെ മഴേന്നു മ് ഞ്ഞ് ഡ്രസ്സൊക്കെ ന്ന് പുറത്ത് ക് ട്ടാ
ആ മെഷീൻ ലല്ലേ അലക്കുന്നെ
മ് മിഷീണ്ട് അതന്നെ വല്യര് ആശ്വാസാ ആയില് ഒണക്കും ക്കും ചെയ്യാ അല്ലെങ്കി പിന്നെ തുണിയാളൊന്നും ഒണങ്ങേല്ല
ഓണങ്ങേ മില്ല ഒരുപാട് അലക്കാനും ഉണ്ടാവല്ലോ
ആ മക്കളെ സ്കൂള് പോവുമ്പൊ ഇട് ണേ വന്നിട്ട് ട്ണതും യൂണിഫോമും എല്ലാം ഉണ്ടാവൂലേ
ഇണ്ടാവല്ലോ
ഉം അവിടെ മിഷീ ല്ലേ
ആ ഇണ്ട് മെഷീൻണ്ട് അല്ലാതെ രക്ഷയില്ല മെഷീന്
ഉം നാല് മക്കളതില്ല ലേ മ്
ഹസ്ബൻഡ് ങ്ങട്ട് ഉച്ചക്ക് ഫുഡ് യി ക്കാൻ വരോ
ഇല്ല ല്ല വരില്ല പൊറത്ത്ന്നായിരിക്കും കഴിക്കുന്നെ ആ
അടുത്തല്ലേ കാരല്ലേ കൊറച്ച് വിട്ടാവൂലേ
ഓ
സ്റ്റാൻഡില് ങ്ങനെ നിർത്തിടാ
അല്ല ല്ല ല്ല ല്ല ഈ ഊബറ്ല്ലേ ഇവിട്ന്ന് ഇത് ചൽപ്പം പോക്കും അല്ലെങ്കി ഓ പോണ അങ്ങനെ ണ്
ആ ആ അങ്ങനെണ്ല്ലേ
സമയത്ത്ന്നൊക്കെ പറഞ്ഞ്കഴിഞ്ഞാ ചൽപ്പോ ലോങ്ങ് ആയിരിക്കും ഇത് ചലപ്പോ നിക്ക്ണത് കലൂര് എറണാകുളം ക്കാണെങ്കിലെ ക്കെ വന്ന് ഫുഡ് അങ്ങനെ പറ്റില്ലല്ലോ പ്പോ നാ നഷ്
ആ ആആ വൈകും രാത്രിയാവൂലേ വരാന് എന്നും വരൂലേ
പത്ത് ആ വരും വരും പത്ത് മണിക്കെയാവും
ആ ആ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ ഉമ്മീ ഇപ്പ അങ്ങനെ ആരെങ്കിലുണ്ടോ
ലോ ണ്ട് മദർ ഇൻ ലോ ഇണ്ട് ആ
മക്കളൊക്കെ ഇനി എപ്പളാ വരാ നാല് മണിയൊക്കെ ആവുമ്പോ വരോ?
ആ നാല് മണിയൊക്കെ ആവുമ്പോ വരും ഉം നാല് മണി ആ ടൈമിലാണ് മൂന്നെ രു ഇല്ലല്ല ചോറൊന്നും കഴിക്കില്ല ഈ ച് ചിപ്സ് ഐറ്റംസ് എന്തെലും ഇണ്ടാവും ബിസ് കെറ്റ് അങ്ങനെന്തെങ്കിലൊക്കെ കഴിക്കും ആ പിന്നെ പഴം എന്തെങ്കിലും ഉണ്ടെങ്കില് ആ നെയ്യി ല് ആ സ്നാക്സ് പഴം എന്തെലും ഉണ്ടെങ്കില് ആ നെയ്യില് ഇങ്ങനെ റോസ്റ്റ് ചെയ്തൊക്കെ വെക്കും അപ്പ അതൊക്കെ ഇഷ്ടണ്ടെങ്കി അതെക്കെ തിന്നും എടക്ക് തിന്നാ
ഉം ഇന്നാ ശരിട്ടോ
ഓക്കെ ഓക്കെ
മ്